പിന്നെന്തെ?
ആഹ് കേൾക്ക്ണ്ട്.
ആഹ്
എന്തൊക്കെയാ?
സുഖാണ് കൊഴപ്പംന്നുംല്ല സുഖായിട്ട് പോണു അവടെ?
ഏയ് വേറെ കൊഴപ്പന്നുല്ല.
സുഖാണ്ല്ലേ ഉം കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയാ എന്തെ ഇങ്ങനെ ചെയ്യ്ണണ്ട വർ
ഇല്ല ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല മക്കള് സ്കൂള് പോയി. പണികൾ കഴിഞ്ഞ് ഇങ്ങനെരിക്കുന്ന.
ആഹ്
പിന്നെ?
കുട്ടികളെക്കെ എപ്പളാ വരാ സ്കൂൾ വിട്ട് ട്ട്?
ഓല് നാലര മണിയാവും.
ഉം ഫുഡക്കെ റെ അലമ്മ
ഉം പിന്നെ കൂട്ട നാലര ഇവടെത്താൻ.
നാലര മ് എത്ര കുട്ടികളാണ്?
ഇൻക്ക് മൂന്നാള്.
ഉം
പിന്നെ എന്ത
എന്ത ങ്ങനെ പോണ് സുഖായിട്ട് പോണ് ഭക്ഷണം കഴിച്ചിട്ടില്ല ടൈം ആയിട്ടില്ല.
ആഹ് ആഹ് എന്താ ണ്ടാക്കിയേ?
കുളിയൊക്കെ കഴിഞ്ഞോ?
ആഹ് കുളിക്കെ കഴിഞ്ഞ്.
എന്നൗ മ്
പിന്നെ?
നോർമല് ഫുഡന്നെ സദാ ചോറ് പിന്നെ മീൻ പൊര്ച്ചത്. ഉപ്പേരി പപ്പടം അങ്ങനെ ങ്ങനെ ങ്ങനെക്കെ
ആഹ് ആഹ്
ഉം
ഉം
അവടെന്താണ് ഇല്ല ഞാനൊന്നും ചെയ്യ്ണില്ല ഹൗസ് വൈഫ്ന്നെ.
ആഹ് സൈഫന്നെ ഇവടെ മു ട്ട കറിം ബീൻസ് പ്പേരിയും പിന്നെ ചക്ക വർത്തതും.
ഉം ഉം
ഉം
പനിയാര്‌ന്നു കൊറേ ദിവസം അതാണ് ചൊമക്ക്നേ. പാ
ആഹ് പനിയെര്ന്നു ഓരോ പനികള് ഈ കാലം മാർ മാറുന്നനുസരിച്ചിട്ട്
ആഹ് അതെ വീട്ട്ല് വടെ വീട്ട്ല് എല്ലാർക്കും പനിയാര്‌ന്നു എല്ലാര്തും മാറി. പ്പ എനിക്ക് ചുമ മാത്രം ബാക്കിയി ബാക്കിത്ങ്ങനാണ്ട് പോയി.
ആഹ് ഇല്ലാ
വേറെന്തൊക്കെയാ?
ഇവടെ കൊഴപ്പൊന്നുല്ല ആഹ് ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. രാ
ഹസ്ബന്റോക്കെ?
യക്ക്
എന്താണ്?
ഒന്നിച്ച് ഹസ്ബന്റ്‌ വരുമ്പോ ഉണ്ടാക്കോ? ഇല്ല അത് രാത്രികക്ക് ഉപയോഗിക്കും.
ആഹ്.
പണിക്ക്വയ്ക്കാണ്.
പോയ് ആഹ്.
പിന്നെ ഉം നാട്ടിലാ.
പിന്നെ?
പിന്നെ ന്റെ മക്കളും പോയിക്ക്ണ് ക്ലാസ്സിന്. ഉം വൈകിട്ട് വരൊള്ളൂ എനിക്ക് മൂന്നാളാണ്.
ആഹ്.
സർക്കാർ സ്കൂളാണോ?
അല്ലാ ഒരാള് ഉം ഒരാള് പിന്നെ പ്രൈവറ്റ് എന്താ പ്രൈവറ്റ.
ആഹ്.
ഉം.
പിന്നെ?
എത്രയിലൊക്കെ പഠിക്ക്ണ് കുട്ടികള്?
അഞ്ചാ ക്ലാസ്സില്, അഞ്ചാക്ലാസ്സില് നാലാ ക്ലാസ്സില്.
ആഹ് ആ. ഓ ഒന്ന് ചെറ്താ.
ആഹ് ഒന്ന് ചെറ്താ.
ഉം.
പിന്നെ?
പിന്നെ ടൂറൊക്കെ പോവാറ്ണ്ടോ?
ആ പോക്ക്ണ്ട് ആ പോക്ക്ണ്ട് ഇപ്പൊ മഴയായോട് കോർച്ചായി പോയിട്ട്.
മ്.
അല്ലാണ്ട് അങ്ങനെ പോവും എട് ക്കങ്ങും പോവും.
മ്.
മൈസൂര് അങ്ങനെയൊക്കെ.
ദൂരെ രാജ്യംവിട്ടൊന്നും പോയിട്ടില്ല.
അതെ അവ്ടെ അട്ത്തൊക്കെ അങ്ങനെ പോയിട്ണ്ടാവുല്ലേ. മക്കളൊക്കെ പഠിക്കാനൊക്കെ എങ്ങനെ കുട്ടികളൊക്കെ? ഹലോ ആ കേൾക്ക കേൾക്ണില്ലേ?
ക്ക് ഒരു റേഞ്ച്
എടക്ക് ആ റേഞ്ച് പ്രോബ്ലംണ്ട്. എനിക്കും തോന്നി കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ എല്ലെ.
പഠിക്കുന്ന മക്കള.
ആഹ്.
നല്ലോം പഠിക്കും അമ്മളായിട്ട് മെനക്കേണ്ട ആവശ്യല്ല.
ആ അവരെന്നെ സ്വന്തമായിട്ട് തന്നെവൂലെ അങ്ങനെ ആവുമ്പോ നല്ലതാണ്. നമുക്കും മെനക്കെടില്ല്യ അവരാണ്ട് രാത്രി ആ ടൈം ആവുമ്പോള് അവര് വന്നിരുന്ന് പഠിച്ചോളും.
ഓല് പഠിച്ചോളും നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കണ്ട ആവശ്യല്ല.
ന്നെ അങ്ങനത്തന്ന അങ്ങനെയാവുംമ്പോ അമ്മക്ക് ബുദ്ധിമുട്ടില്ല്യ നല്ലതാണ്.
ആഹ് പിന്നെ
ഹസ്ബന്റൊക്കെ വരാ വർക്കയ് ഞ്ഞ്ട്ട്?
രാത്രിയാവും പിന്നെ വേറെന്തൊക്കെയ ഹലോ കേക്കില്ല
ആഹ് ഇടക്ക് കേ ഇടക്ക് കേൾക്കണില്ല
ആഹ് മൊത്തത്തിൽ ഇന്ന് റേഞ്ചിന്റെ പ്രശ്ന
റേഞ്ച് പ്രോബ്ലം ആവും ആഹ്
ഒന്നാമത് നല്ല മഴയല്ലേ
അവിടയൊക്കെ മഴണ്ടോ അവിടെയൊക്കെ എങ്ങനെ ഇവിടെ ഇന്നിപ്പോ ആഹ് ഇപ്പോ കുറച്ചൊക്കെ ഇപ്പ ഒന്നണ്ട് ഇപ്പ ഒന്ന് കുറഞ്ഞക്കണ് ഉം ചാ ചാറ്റൽ മയണ്ട് നല്ല മഴണ്ട് എല്ലാ മയണ്ട് അക്ക അങ്ങനെ ചെറുപ്പൊന്ന് കുറഞ്ഞ് ഇന്നിപ്പോ അധികം രാവിലെ മുതൽക്ക് രാവിലെ മുതലേ ഉണ്ട്
ആഹ്
ഉം
ഇതുപോലെ മഴയാലും അത്ര പ്രശ്നല്ല അല്ലാണ്ട് കഴിഞ്ഞ മാസക്കെ എന്തോരു മഴാന്നറിയോ കാറ്റും ഭയങ്കര കാറ്റും
ഉം അവിടെ അടുത്തൊക്കെ കുളം ഇത് പോയ അങ്ങനെയൊക്കെ ഉണ്ടാ
ആണ്ട് ണ്ട്
അടുത്തൊക്കെ
ആഹ് ഞങ്ങൾക്കന്നെ കൊളണ്ട്
കുളിക്കാൻ പോവർക്കണ്ടാ ആഹ് ഇങ്ങളെ വീട്ടിലന്നാ മീൻ വളർത്തുന്ന കുളിക്കാനുള്ള കൊളക്കൊണ്ടോവിടെ അടുത്ത് പോവാറുണ്ടോ
ഇല്ല എനിക്ക് പേടിയാ മക്കള ഇങ്ങനെ പറയും പോകൻ വേണ്ടീട്ട് പക്ഷേക്ക് പേടിയാ വിടാന് ഓരോ അപകടങ്ങളിങ്ങനെ കാണല്ലേ
ആഹ് ശരി അന്ന
നീന്തലൊന്നും അറീയോ
ഉം
പിന്നെ ങ്ങളത്ത് റെയിൽ തീവണ്ടി തീവണ്ടി പോന്ന വാഗാ
അല്ല
ആഹ്
അത് മയം നേര നിത് വണ്ടി പോണച്ച സൗണ്ട സൗണ്ടാവും
ആഹ്
ങ്ങ റോഡ് റോഡ് സൈഡിലാണിങ്ങളെ വീട്
അല്ല കൊർച്ച് ഉള്ളോട്ട് വരണം
കൊർച് ഉള്ളോട്ട് ഇവടിം ഉള്ളിലോട്ടന്നെന് ന്നാലും വല്യ ദൂരല്ല മെയിൻ മെയിൻ റോഡിന് വല്യ ദൂരല്ല്യ ഹൈവേക്കെ
ഒരു മുന്നൂറ് മീറ്ററിന്റെ വ്യത്യാസേ ഒള്ളൂ ന്നാ സോ വണ്ടിടെ സൗണ്ട് അങ്ങനെയൊന്നും കേൾക്കൂല്ല ടൗണൊക്കെടുത്തന്യ
ആ ടൗൺ എവിടെ അടുത്തന്നേന് എന്നാലു വടെ വണ്ടിയൊക്കെ ആ വണ്ടിയുടെ സൗണ്ട ഒക്കെ കേൾക്കാ വല്യ വണ്ടി അങ്ങനെ ആംബുലൻസിന് സൗണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ കേൾ
പിന്നെ
പിന്നെ വേറെ എന്തൊക്കെ ങ്ങൾ ഫാമിലി എന്താണ് എല്ലാരുകൂടി കൂട്ടു ജോയിൻ ന്റാണ് ജോയിന്റ് ഫാമിലിയാ ഹസ്ബൻഡന്റെ അനിയന്മാരൊക്കെയിണ്ട് മരി മൂത്തത് ഞാനാണ്
ആഹ്
വീട് മാറിപ്പോയിട്ടൊന്നില്ലാ ങ്ങള് മാറിപ്പോയിക്കണ
ആ ഞാ ഒറ്റക്കന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മൂന്നൊല്ലാവുമ്പോക്ക് മാറി
മ്
അനി അനിയൻ കല്യാണം കഴിക്കാനായി അപ്പൊ പിന്നെ മാറി
ആ എത്രനിയന്മാരാ
പിൻ മ് അനിയന്മാരാ മൂന്നനിയന്മാരുണ്ടായിനു
മ് മ് പിന്നേ
വേറെ
കു കുട്ടികളൊക്കെ എപ്പൊളാ പോവാ മദർ സ്കൂൾക്ക്
ഒമ്പത് മണിയാവും പോവാന്
ഒമ്പത് മണി മ്
മദ്രസരാവിലെ ആറ് മണിക്ക് പോവും
ആഹ്
എട്ടേ കാലിന് വരും
മ് മ്
പിന്നെ
ഫുഡൊക്കെ കൊണ്ട് കൊണ്ടപോക്കാതോ അവർ അവി ടന്ന് കഴിക്കല
അവിടന്ന് കഴിക്കല അവിടെ നല്ല ഭക്ഷണണ്ടാവും
അപ്പ പിന്നെകൊഴപ്പില്ല ഫുഡൊക്കെ റെഡി ആക്കുമ്പോ മ്മക്ക് പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് ഫുഡ് റെഡി ആക്കി മക്കളെ പറഞ്ഞേക്കുമ്പോത്തിന്
ആ സർക്കാർ സ്കൂളായോണ്ടെ ഇപ്പൊ മൊ ഇവിടെ ആഹ് ഇവിടെ അധികം പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞയക്ക മക്കളെ അപ്പൊ അവിടെ കുട്ടികൾ കിട്ടേണ്ടിട്ട് ഒരു നല്ല നല്ല ഭക്ഷണം കൊടുക്കും
ആഹ് ആഹ് ഇപ്പ ഒരു വിധലൊക്കെ അധികം ഗവൺമെന്റ് സ്കൂൾ തന്നെല്ലേ ഒരുവിദൊക്കെ എല്ലാരും പോവണ്ടല്ലോ അവിടെത്തന്നെ ഇപ്പ നല്ല നല്ലോണം ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലോക്കെ നല്ലോണം
ഉം പിന്നെ ക്ലാസ് മുറിയൊക്കെ പണ്ടത്തെ- പോലല്ലല്ലോ നല്ല അടിപൊളി
ശരി എന്ന ആഹ് അതെന്നെ പണ്ടത്തെ പോലെ നമ്മളൊന്നും പഠിച്ചതേ അല്ല ഇപ്പൊക്കെ നല്ല ആ ചേഞ്ച് വന്നേക്കണ് ഏതുവരെ പഠിച്ച്
ഞാന് അറബി ടി ടി സി അഫ്സൽ ഉലമ
ആഹ് ആഹ് ആഹ് പിന്നെ പടിപ്പ് വർക്കിന് ഒന്നും പോയിറ്റ് പിന്നെ വർക്ക് ടി ടി സി യൊക്കെ കഴിഞ്ഞിട്ട് ന്താ വർക്കിന് പോകാതിരുന്നേ
പിന്നെ കിട്ടില്ല
ആഹ്
ഇല്ല കൊറ
പിന്നെ വർക്കിലൊന്നും പോയിട്ടില്ലല്ലേ ആ ഒക്കെ ഇപ്പൊ വീട്ടിലെല്ലാരും അപ്പം ചെറിയ കുട്ടി ണ്ടാവും അപ്പൊ പിന്നെ അത് അതാവൂല്ലേ
ആഹ്
ആഹ്
പിന്നാ
ഞാനും ഞാന് ഡിഗ്രി കംപ്ലീറ്റെയ് തിട്ടില്ല പിന്നെ മാരേജ് കഴിഞ്ഞു പോകാൻ പറ്റിയില്ല
ആഹ്
ഉം അങ്ങന ഒക്കെ ആണ് ഡിഗ്രി ബി കോമേ
ആഹ് ആഹ്.
ഉം.
ഇപ്പൊ വിചാരിക്കുന്ന എന്തിനാ പഠിച്ചത് ന്നില്ലെ?
അയ് ശരിന്നേ വീട്ടില് അടുക്കളയിൽ ഇതാക്കാൻ അങ്ങനെ തന്നെ പിന്നേ ഹസ്ബന്റിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ പറ്റിയില്ല പോവാൻ. ആഹ് എന്നാ ഓക്കെ ഉം. ആഹ് ആഹ് ഓക്കെ ഓക്കെ...
ഓക്കെ ഓക്കെ. ഉം